കേക്കുന്നുണ്ടോ
ആഹ കേക്ക്ണ്ട്
എന്തൊക്കെണ്ട് വിശേഷം
സുഖം അങ്ങനെ പോണു.
ആ മഴയൊക്കെ ഉണ്ടോ?
മഴ ഇല്ല ഇന്നൊരു രാവിലെയൊക്കെ ഒരു മൂടിക്കെട്ടിലുണ്ടായിരുന്നു പിന്നെ നല്ല വെയിലായിരുന്നു. പിന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോ ഒരു മുടികെട്ടല്ണ്ട്.
അ
ഒരു എന്നാലും ഭയങ്കര ചൂടെന്നെയാണ് ഒരു മഴ മഴ എന്നാലും. റേഞ്ച് പോകാനുള്ള ഒരു മൂടിക്കെട്ടില് ഇണ്ടാണും പക്ഷെ ചൂടെട്ട് പോവുന്നു ല്ല അങ്ങനെ.
അതെ അതെ ആ എന്ത ഭയങ്കര ചൂടാണ്. നല്ല ആ നല്ല വെയില.
ആ ശരി മഴണ്ടായിരുന്നോ?
മഴ പെയ്തിട്ട് ഇപ്പം മൂന്നാലോസായി.
അതെല്ലേ എവിടെ അതെ മഴ പെയ്തിട്ട് മഴ പെയ്തപ്പോ വിചാരിച്ച ച്ച ജൂണ് ആ സ്കൂളൊക്കെ തുറന്ന സമയത്ത് തന്നെ നല്ലാണ് മയെര്
മഴയായിരുന്നു ആ പിന്നെ അങ്ങ് മഴ മഴ അങ്ങ് മാറി.
അതെ അതെ അന്ന് കൊറെ സ്കൂളൾക്കൊക്കെ അങ്ങനെ കൊറെ ജില്ലയിലും ക്ക അവധിയൊക്കെ ഉണ്ടായിന്ന് ആ. പക്ഷെ ഇപ്പോ ഒന്നുല്ല മഴന്നെ മഴക്കാലം തന്നെയാണോന്ന് ഡൗട്ടാണ്.
ടൗ ണ്ട് മഴയില്ല എനിക്ക് തോന്ന് ഇനി അടുത്ത മാസം കാണുമ്പെയ്യോ ജൂലൈൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജൂലൈലല്ലേ?
ആ പക്ഷെ പേടിയാണ് ട്ടോ ങ് ശരിക്കും ആ ആ സമയപ്പോ ഓഗസ്റ്റിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യ ആയാലും അതിൻറെ മുമ്പത്തെ പ്രാവ്യആയാലുംഒക്കെ ഓരോ ദുരന്തങ്ങളും കാര്യ ര്യങ്ങളൊക്കെ ഉണ്ടായിട്ടേ അങ്ങനെ മഴ പെയ്യുമ്പോ പേടിയാണ്. ഇവിടെ കൊഴപ്പല്ല.
ആ കൊഴപ്പല്ല ആ നമ്മുടെ ഇവിടെയും കൊഴപ്പില്ല മഴ വളരെയധികം പെയ്തല്ലേ.
അതെല്ലെ പക്ഷെ ഇപ്പ പേടിയാ ങ് ഇവ ഇപ്പ ഇങ്ങനെ ങ് ഓരോന്ന് ഇങ്ങനെ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലന്നെ ഇങ്ങനത്തെക്കെ സംഭവിക്കാന്നൊക്കെ
സംഭവിക്കുന്ന്‌ അതെ അതെ അതെ. പറയാൻ പറ്റത്തില്ലല്ലോ പ്രകൃതിയപ്പ എങ്ങനാ? അല്ലെ പ്രകൃ എപ്പഴാ അതിന്റെ ഭാവം മാറുന്നേന്ന് അറിയത്തി ഇല്ലല്ലോ?
ആ അതെ അതെ ങ് എങ്ങനെ അവിടെ അവിടെ ഇതേപോലെ. കുളങ്ങളും പുഴ അങ്ങനെയൊന്നും എടുത്തുള്ള സ്ഥലയി ആയിരി
ഈ ഇല്ല ഇല്ല ഇവ ടെ അങ്ങനെ കുളവും കായലും ഒന്നും അടുത്തൊന്നുംല്ല താഴോട്ട് പിന്നെ ആ കുറച്ച് താഴോട്ട് പോകുമ്പം ആ വയലുണ്ട്.
അതെല്ലേ.
ആ അത് അങ്ങനെ വെള്ളം കേറത്തൊന്നുല്ല.
ഓ ഓ അ ശരി ഉം. ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ വെള്ളന്നും ഉണ്ടാവൂല്ല. കേറത്തൊന്നുല്ല ഒരു ഉയർന്ന പ്രദേശ
അപ്പൊ വേനൽക്കാലം ആവുമ്പം വെള്ളത്തിനൊക്കെ ഇങ്ങനെയ വെള്ളം ഇപ്പം ഉണ്ടോ?
ഇവിടെ ഇവിടെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് കെണറില്ല. ഞങ്ങളെ വീട്ടില് ഇല്ല. ഞങ്ങൾ ഹൗസ് കണക്ഷന്റെ വെള്ളാണ് ഉപയോഗിക്ണേ കുടിക്കാൻ വേണ്ടി മാത്രം. തറവാട്ട്ന്ന് വെള്ളം അടിക്കും. ഉം അങ്ങനെ. അ വലിയ ബുദ്ധിമുട്ടൊന്നും ഇണ്ടാവലില്ല. ആ വെള്ളം കാണാറ്ണ്ട്. പക്ഷെ ന്നാലും ഇപ്പൊ ഈ മഴക്കാലത്ത് ചെല ദിവസങ്ങളിൽ അട്പ്പിച്ച് എന്നും വെള്ളം ഇണ്ടാവും. പക്ഷെ ചെ എന്തെങ്കിലൊക്കെ അറ്റകുറ്റപ്പണികളോ അങ്ങനെയൊക്കെ വന്നു കൈഞ്ഞാല് പിന്നെ ആ നാ ഇല്ല നാല് ദിവസൊക്കെ വെള്ളഇല്ലാത് ത ദിവസങ്ങളും ഉണ്ട്. ഇപ്പം ഈ മഴയായെ ആഹ്. ശരിയാ പിന്നെ ഈ മഴയുണ്ടായിരുന്നില്ലേ ഇപ്പം അടുപ് പ്പിച്ച് കുറച്ച് ദിവസം ഇങ്ങനെ ആ ജൂണ് ഫസ്റ്റ്ല്. അന്നൊരു ആ അന്ന് നാല് ദിവസ് മോട്ടറിൻ്റെ പ്രശ് മോട്ടർ വന്നേലും നി നിറഞ്ഞ് ഇതൊക്കെ ആയിട്ടായിരിക്കും പ്രശ്നായിട്ട് വെള്ള ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങള് ആകെ ഞാനു ഹസ്ബൻറു രണ്ടു മക്കളു ഉള്ളൂ.
ഉം ആ ആ അപ്പൊ കൊറച്ച് വെള്ളത്തിന്റെ ആവശ്യം.
ആ അതെ അല്ലെങ്കി പിന്നെ അങ്ങനെ തികയത്തില്ല.
ആ അതെ അതെ അതെ എന്ത. വെള്ളം, നിങ്ങടെ ബുദ്ധിമുട്ടല്ലേ വെള്ളം ഇല്ലെങ്കില്. എല്ലാത്തിനും വെള്ളം വേണം.
ആഹ് വെള്ളില്ലാഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ പണ്ടത്തെ ആളുകളൊക്കെ ഇങ്ങനെ പറയും ല്ലോ. വെളുപ്പിന് അന്നിങ്ങനെ റോഡിന്റെ സൈഡിലൊക്കെ ഓരോ പൈപ്പും കാര്യങ്ങളൊക്കെ ഇണ്ടായിട്ട് ആ സ് പോലൊരു പക്ഷേ വരിക്ക് നിന്ന് വെള്ളൊക്കെ വീട്ട്ക്ക് കൊണ്ട് വന്ന്, ഇപ്പൊ അതിനൊന്നും കഴിയൂല ഇപ്പ അതു അല്ല പണ്ടൊക്കെന്ന് പറയുമ്പോ ഇപ്പോ നമ്മള് ഇപ്പോ വീട്ടില് അമ്മളിങ്ങനെ എന്താ പറയുവ. സിങ്കിൽ എന്നെ വേറൊരു സിങ്ക് ഉണ്ടാവൂല്ല അതിൽ വെള്ളം എട്ത്തിട്ട് അങ്ങനെ കഴുകി കഴുകി മോറുവാണല്ലോ ചെയ്യാ. പാത്രങ്ങൾ കഴ്കണതേ. പക്ഷെ ഇപ്പ നമ്മള് പൈപ്പ് ഇങ്ങട് തിരിക്ക്യ അതും ഫുൾ സ്പീഡിൽ ഇങ്ങട് തിരിക് ക്ക്യ ആ നമുക്കൊരു വെള്ളത്തിനോടൊന്നര്
ഒരുപാട് വേണ്ട വേണ്ട അന്നേരം
ക്കങ്ങനെ കഴിയൂല്ല. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാലേ ഉമ്മ പറയും അവ്ടെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ അവിടെ ആകെ ഉമ്മപ്പും മാത്രേ ഉള്ളൂ ങ്ങൾ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചയച്ചുകൊണ്ട് അവര് അവർക്ക് ആ രണ്ട് ഒരു അഞ്ഞൂറിൻ്റെ ടാങ്ക് എല്ലോട്ത്തും ടാങ്ക് ഇണ്ട് പക്ഷേ പൈപ്പിക്ക് കണക്ഷൻ കണക്റ്റഡ് ആയിട്ട് ട്ടള്ളത് ആ ഒരു അഞ്ഞൂറിന്റെ ടാങ്കാ. ആ ഇന്നിട്ട് അവർക്കത് വെള്ളം അത്യാവശ്യത്തിന്ണ്ടാവും പക്ഷെ ഞങ്ങളെല്ലാവരും കൂട മക്കളും പേര കുട്ടികളും ഒക്കെ കൂട ആവുമ്പോ അത് വെള്ളം തെകയൂല ആ അന് അപ്പ പറയും നിങ്ങള് പാത്രം മോ റണ്ട നിങ്ങള് പാത്രം കൈകണ്ട ആ ഞാന് വെള്ള ഇനിക്ക് കൊറച്ച് വെള്ളം മതി ഇങ്ങൾ ഒരു പാ ത്രം കഴുകാൻ തന്നെ കൊറെ വെള്ളം എടുക്ക്ണണ്ട്ന്നൊക്കെ പറയും.
നം നമ്മളിവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടില്ല.
അതെല്ലെ. ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കട്ടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം ഇല്ലാതിരുന്നാല്
ഭയങ്കര ബുദ്ധിമുട്ട്
അതെ അതെ പിന്നെ ഗ്യാസിനൊക്കെയോ ഇപ്പ അതേപോലെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോ
ഇ പറ പറഞ്ഞ അ ഇറങ്ങിട്ട് ഗ്യാസ് അതെ അതെ ഗ്യാസ് ആ ഗ്യാസ് കൊഴപ്പില്ല വരുന്നുണ്ട് ആ എടക്ക് വെച്ചിട്ട് ഇല്ലാതായിരുന്നു. കി കിട്ടാൻ പാടായിരുന്ന്.
ആ ഇപ്പളും ഫോർട്ടി ഫൈവ് ഡേയ്സ് എന്നെയാണല്ലോ?
അതെ പക്ഷെ നമ്മക്ക് അങ്ങനല്ല. ആഹ നമ്മടെ സിറ്റിയല്ല നമ്മടെ ഗ്രാമപ്രദേശവാ. അത് ഓരോ കമ്പനിയുടെ ഓരോ രീതിയല്ലേ. സൈ ആരാ ആഹ അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയാണ്
ആ ചിലവർക്ക് കൊറേ കൊറേ ഉപയോഗിക്കാനും കൊറേ ഉണ്ടാവുന്ന കൊറേ കാലം കിട്ടും ചെലോൽക്ക് ഒരു കുറ്റി തന്നെ
അതെ അതെ അത് അവര് ഇനിയൊന്നും ഇല്ലേ വിറകടുപ്പും കൂടെ യൂസ് ചെയ്യും
ആഹ് അതായിരിക്കും ഞാനും ഇവിടെ ഗ്യാസ് മാത്രാണ്.
ആഹ് ഗ്യാസ് മാത്രം ഉപയോഗിക് ക്കുമ്പം അത് ഒരുപാട് നാള് നിക്കത്തില്ല ചെ ഈ വിറകുള്ളവര് ചോറ് വെക്കാനും മറ്റേ വെള്ളം തെളപ്പിക്കാനും അങ്ങനത്തെ സംഭവങ്ങക്കൊക്കെ അടുപ്പാ ഉപയോഗിക്കുന്നെ ആഹ് ആഹ് അവിടെ വിറകൊക്കെ കിട്ടാറുണ്ടോ
ഞങ്ങള് വെറക് ക ഇവിടെ അടുപ്പില്ല
ഇല്ല ആഹ് ആഹ് ആഹ്
അടുപ്പ്ണ്ടാക്കിറ്റില്ല ഞങ്ങള് ആകെ കെ ഗ്യാസ്മില്ലാ ചി എല്ലാ ജോലികളും ചെയ്യാ
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ പിന്നെപ്പൊ എന്തെങ്കിലും പരിപാടി ഇണ്ടാകുമ്പോ നമ്മള് പൊറത്തുന്നല്ലേ
ഉം പൊറത്തുന്ന് വാങ്ങും ആഹ് ആഹ്
അങ്ങനെ ഗ്യാസ് ആവുമ്പോ എനിക്ക് ഇപ്പ തീ കത്തിക്കാനും അറിയില്ലാട്ടോ
ഉം ആഹ് കത്തിക്കാൻ അത് യൂസ് അടുപ്പ് കത്തിക്കാതിരുന്നാ പിന്നെ നമ്മള് ഗ്യാ അല്ല അടുപ്പ് ആഹ് ഗ്യാസ് തൊടങ്ങി കഴിഞ്ഞാ പിന്നെ നമ്മള് ഗ്യാസിലേ വെക്കും
ആഹ് തോന്നത്തില്ല പിന്നെ ഒന്ന് പറഞ്ഞാ നമ്മള് സാഹചര്യത്തിനനുസരിച്ചല്ലെ ഇപ്പം നമ്മള് ഏഹ് ഓരോ വീട്ടിലെത്തുമ്പോ ആ വീട്ടില് നമ്മക്ക് അട് ചെലപ്പ അടുപ്പ് കത്തിക്കാൻ കഴിയായിരിക്കും ശരിക്ക് എന്റെ വീട്ടില് അടുപ്പ് കത്തിക്കാൻ തീരെ കഴിയൂല
ആഹ് ആഹ് അടുപ്പ് പക്ഷെ കത്തി വരാൻ ഭയങ്കര പാടാണ് നല്ല കത്തി വരാൻ നല്ല പാട ആഹ് അടുപ്പ് കത്തിച്ചാ പെട്ടെന്ന് അന്നാവോ
ആകും ഉം ഇപ്പ രാവിലെ പെട്ടെന്ന് പണി ഒതുക്കി നിക്കുന്നവരൊക്കാകുമ്പോ ഇപ്പോ കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നാണല്ലോ
അതെ അതെ അന്നാ അന്നാ അന്നാന് രാവിലെ പണിയെല്ലാം കഴിഞ്ഞ് ഫ്രി ആവും ഉം
ഇരിക്കാൻ എന്തെങ്കിലക്കെ കാര്യ ആഹ് എന്തെങ്കിലും ആഗ്രഹുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യാനോ ഒക്കെയാണ് ഇഷ് ട്ടം
എന്തെങ്കിലും ഹോബി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നാളുണ്ടോ ശ ഹോബികളോ കാലുണ്ടോ
ഹോബികൾ എനിക്കിങ്ങനെ മെറ്റീരിയൽ എടുക്കുക അങ്ങനെ ഞാൻ തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഞാനതിട്ട് ഇങ്ങനെ
ഇട്ട് ആ അപ്പൊ പിന്നെ പൊറ ത്ത്ന്ന് ആരും ചോദിക്കത്തില്ലേ സ്റ്റാറ്റസ് കണ്ടിട്ട്
ചോയ്ക്കും പക്ഷെ ഞാൻ അടിച്ചു കൊടുക്കൂല ആഹ് നല്ല ബദ്ധാ അങ്ങനെ തന്നെ നില നിന്നോട്ടെ
ആഹ് അതെ അതെ
ഉം ഞാൻ അങ്ങനെ പുറത്തേക്ക് അടിച്ചു കൊടുക്കാറില്ല എനിക്കത് ഞാൻ എന്റെ ഫാഷൻ ആയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു യുണീക്കായിട്ട് ചെയ്യണം അങ്ങനെ തോന്നുമ്പോൾ അങ്ങനെ എടുത്ത വെക്കുന്നത്
ആഹ് അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ
ഇല്ല ഇല്ല ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഇപ്പ എനിക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയാ ഓരോന്നിങ്ങനെ ആദ്യമൊക്കെ അറ്റർ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ
ആ ആ ആ ആ ആ അല്ല ആദ്യ ചെയ്യുമ്പോ എല്ലാം അങ്ങനല്ലേ
ആ ചെയ്ത് ചെയ്ത് ചെയ്ത് പിന്നെങ്കി നമുക്ക് അയ്നോട് ഒര് ഇൻട്രസ്റ്റ് ഇണ്ട് അല്ലെങ്കി നമ്മക്ക് ഒര് ഡ്രസ്സ് കാണുമ്പ അമ്മക്ക് ആ അമ്മക്ക് ഒര് ആ ചെയ്യണം ആ അതേ മോഡൽ ചെയ്യ്ന്നെനേക്കാൾ കൂടുതൽ എനിക്ക് ഒര് നാലഞ്ച് ഡ്രസ്സ് എട്ത്തിട്ട് അതിന്റെ ഓരോ ഭാകും ഇങ്ങനെ മിക്സയ്തിട്ട് ഒര് മോഡല് പോലൊ ഇക്ക് അതാണ് ഇഷ്ട്ടം അപ്പ അങ്ങനെ ക്കെ ചെയ്ത അങ്ങനെ അങ്ങനെക്കെ പിന്നെ മോഡിസ്റ്റ് വേയറാണ് അതാവുമ്പോ പി ട്ടെന്ന് ഭയങ്കര ഈസിയാണ് അടിക്കാന് എനിക്ക് അപ്പൊ അങ്ങനെയെക്കെ. മ്ഹ് പിന്നെ വെറ്തെ ഇരിക്കുമ്പ എന്താ ഫോണിൽ തന്നെ കൂടുതൽ സമയം ഫോണിൽ ചിലവഴി
അതെതെ അതെ അതെ ഇപ്പ എല്ലാർക്കും ഫോണില്ലാ
അതെ അതെ ആ അതെ ഇപ്പൊഴാണ് കുർച്ച് ദിവസയി എനിക്ക് തോന്നണ് സോഷ്യൽ മീഡിയന്റെ ഉപയോഗക്കെ കൊറഞ്ഞിട്ട് ഇൻസ്റ്റയൊക്കെ ഞാൻ ഉപയോഗിക്കാന് ഇപ്പം ആ കൊറഞ്ഞു ഇപ്പൊ ഓരോ തെരക്കായിട്ട്
അതോ തെരക്കായിട്ട് സ്വാഭാവികമായി തെരക്കായിട്ട് ആ വെറുതെ ഇരിഞ്ഞാ വെറു പിന്നെ ഇതല്ലേ ഉള്ളൂ ശരണം
ഹ അതെ നമ്മള് പിന്നെ മക്കള് വെരുന്ന വരെ നമ്മള് ഫ്രീയാണ്
അതെ അതെ സമയം പോവാൻ വേറെ പണിയൊന്നും വേണ്ട
അതെ പക്ഷെ അത് എത്ര വെറ്തെയാണ് നമ്മള് ആ ടൈ അത് ഒര് അഡിക്ഷനാണ് ട്ടോ ശരിക്കു ഈ ഫോൺ
അഡിക്ഷന അഡിക്ഷന അതെ അതെ അതെ അതെ അഡിക്ഷന അതിന്ന് നമ്മള് എറങ്ങിപ്പോരാൻ ഇച്ചിരി പാട
അതെ അതെ നമ്മളിപ്പോ ഒര് വീഡിയോസ് ആ ഒര് വീഡിയോക്കെ ഇങ്ങനെ കണ്ട് കഴിഞ്ഞാ നമ്മള് അത്ങ്ങനെ സ്ക്രോളെയ്ത് സ്ക്രോളെയ്ത് നമ്മള് സമയണ്ട് വെറു വേർതെ വേസ്റ്റായി പോവല്ലോ ഇപ്പോ പണിന്റെ ഇടയിലൊക്കെണെങ്കിൽ രാവിലത്തെ പണിന്റെ ഇടയിലൊക്കെ ഫോണ് കിട്ടാതോട്ത് വെക്കല ഞാന് ഉ
അതെ അതെ അപ്പൊ ശരി എങ്കെ
ആ ഓക്കെ ശരി ഓക്കെ ഓക്കെ
ഉം